എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്.
നല്ല വിശേഷാണ്. അവിടെയോ?
ഇവിടെയും നല്ല വിശേഷം. ഇന്നാണെങ്കി മഴയൊന്നും ഇല്ല. അവിടെയോ?
ഇവിടെ അങ്ങൻതന്നെയാ ഇന്ന് മഴയൊന്നും ഇല്ല അവര് രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു പോയിന്നല്ലാതെ പിന്നെ പെയ്തിട്ടൊന്നുല്ല്യ ഇന്ന് പിന്നെ സ്കൂളു ഇല്ലാത്തോണ്ടേ
ആഹ് ശരിയാ കുട്ടികളെല്ലാം വീട്ടിലുണ്ടല്ലോ? ഏഹ് ഇവിടെ പിന്നെ ഒത്തിരി തുണികളൊക്കെ ഒണ്ടായിരുന്നു ഒണങ്ങാൻ എല്ലാം ഒണക്കിയെടുത്തു ഈ വെയിലത്ത്.
ആഹ്. അത് തന്നെ ഇവിടെ എന്നാല് അങ്ങനെ വെയില് പോലെ അറക്കണ ഒന്നു ഇല്ല. ഇങ്ങനെ ഒരു മൂടിക്കോണ്ട് മഴയില്ല വെയിലില്ല ആ ഒരു വെയിൽ ഇങ്ങനെ നിക്കണ്ട്.
ആഹ് പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചോ?
ഓഹ് ചോറൊക്കെ കയിച്ച് ഇങ്ങനെ ഇരിക്കെന്നാ
ഇവിടെയും ചോറൊക്കെ കഴിച്ചു.
ഏഹ്
ഇക്ക എന്തിയേ?
ഒക്കെ ഇണ്ട് അവിടെ അടിയിലുണ്ട് ഞാൻ പിന്നെ ഫോൺ വിളി ക്കുമ്പളെ അവരെ അവര് അടുത്ത് നിന്നാ ഇണ്ടായാൽ ശരിയാവൂല ഫുള്ള് സൗണ്ടും കാര്യങ്ങളായിരിക്കും
ആഹ് ഇവിടെ രണ്ടു പേരുണ്ട് അവരെ ട്യൂഷന് വിട്ട് ഞാൻ അവരെ ഇപ്പഴാ ട്യൂഷന് വിട്ടെ ആഹ്
ട്യൂഷൻ
ആഹ് അതെ തൊട്ടടുത്ത വീട്ടിലാണ് ട്യൂഷൻ അന്നേരം ട്യൂഷന് പോയി കഴിഞ്ഞ സമയത്താ നമ്മളെന്തെങ്കിലു ആഹ് ഇല്ലക്കാര്യ പറഞ്ഞകണക്കിന് ഇവിടെയും രണ്ട് ണ്ടിരുന്നാ ഭയങ്കര ബഹളാണ്
ആഹ് ആഹ് ട്യൂഷന് ഏതൊക്കെ ക്ലാസ് ആണ്
എല്ലാ സബ്ബിനും വിടുന്നുണ്ട് ട്യൂഷൻ അതല്ല ഉം തൊട്ടടുത്ത വീട്ടിലെ ഞങ്ങടെ റിലേറ്റീവാ കുഞ്ഞമ്മേടെ മോള്
ഓഹ് ഞാന് ട്യൂഷൻ എടുക്കാറുണ്ട് ഞാൻ നെ ആ ഫ്രീ ഈവനിങ് ഞാൻ പോകും എടുക്കാന് ഏതായാലും വെറുതെ ഇങ്ങനെ ഇരിക്ക് ക്കല്ലേ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എടുത്ത് നോക്കും
ആഹ് നല്ലതാണല്ലോ നമ്മള് വീട്ടിലിരുന്നോണ്ടായാലുവേ നമ്മുടെ കയ്യിയില് പത്ത് പൈസ
ഒമ് ആഹ് അതാണ് ഒമ്പതും പത്തിലൊക്കെ ഒമ്പതാം ക്ലാസ്സിലെന്നെ എല്ലാവരും ഇപ്പം ട്യൂഷന് പറഞ്ഞയക്കും ഒമ്പത് എട്ട് ആ ഒര് ലെവലിലാവുമ്പോത്തിനും എന്താച്ചാ മോന് ഏഹ് മോനാണോ മോളോ
മൂത്തത് മോള് എളയത് മോന്
എഹ് എത്രേലാ പഠിക്കുന്നേ
അഞ്ചിലും മൂന്നിലും അവിടെയോ?
ഉ ആഹ് ഇവിടെ ചെറുതാണ് ചെറിയ മക്കളാണ്
ആഹ് ആഹ്
ഇപ്പം ട്യൂഷനൊക്കെ എന്തായാലും പറഞ്ഞയക്ക് ക്കണം മറ്റ് ഫോണ് മ്മെലെന്നെ അഡിക്റ്റ് ആകും മക്കള്
അതെ അതെ നമ് അതുവല്ല നമ്മൾ ഇനി എത്ര പറഞ്ഞു കൊടുക്കാൻ വിളിച്ചാലും അവർക്ക് നമ്മ എടുത്തങ്ങ് കളിയാ പിന്നെ മൂത്തയാക്ക് കൊഴപ്പ് പ്പൊല്ല മൂത്ത ആള്ന്ന് പറയുമ്പം കൊറോണയുടെ സമയത്തായിരുന്നു എൽ കെ ജി യു കെ ജി എല്ലാം വിട്ടത് ഞാൻ ആ സമയത്ത് പിന്നെ ആഹ് ആ സമയത്ത് പിന്നെ ക്ലാസ്സില്ലല്ലോ ഓൺലൈൻ ക്ലാസ്സ് മാത്രല്ലേ ഒള്ളൂ അപ്പ ആഹ് അങ്ങനെ അവിടെ അവർ വന്നിങ്ങനെ ഓൺലൈനിൽ കൂടെ ക്ലാസ് എടുക്കും വീട്ടിലിരുന്ന് അവരെ പറഞ്ഞു തരുന്നതെല്ലാം നമ്മൾ തന്നെ ബുക്കും പുസ്തകമൊക്കെ സ്കൂളിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിലിരുത്തിയായിരുന്നു പഠിപ്പിച്ച പക്ഷെ അവക്ക് അങ്ങനെ പഠിക്കുന്നതിനോട് ഇയും കാര്യങ്ങളോ ഒന്നുല്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത എല്ലാം അതേ രീതി അവള് എഴുതയയും പഠിക്കുകയ ഒക്കെ ചെയ്ത് അവള് അവളുടെ കാര്യത്തി ത്തി ഒരു ടെൻഷനും ഇല്ല എല്ലാം തന്നെ ചെയ്യും പക്ഷെ ഇളയാള അങ്ങനെല്ല കേട്ടോ ആൺകുട്ടിയായോണ്ടായിരിക്കും എപ്പോഴും കളിക്കണം കളിക്കണം അങ്ങനെ
ആഹ് അതാണ് ഈ ആ കുട്ടികളെ പറഞ്ഞട്ടേ കാര്യല്ലേ ഓൽക്ക് ഫുള്ള് വീട്ടിലിരുന്ന് അങ്ങനെ അങ്ങനെ എന്നാലും കൊറച്ച്സമയം കളിച്ചിട്ട് പിന്ന ഒന്ന് പഠിക്കാന ഇരുന്നാ മതി എന്നാല എന്നെ കൊറെശരിയാവു
ഇത് അങ്ങനെയല്ല എന്ത് വേണങ്കിലും അവ അവനാണെങ്കില് എന്താ എനിക്കാണെങ്കിൽ തറ തൊടച്ച് തരും ആഹ് മല ചുമക്കാൻ പറഞ്ഞാലും എനിക്ക് അവ മല വരെ കൊണ്ടു തരും പക്ഷെ എഴുതാൻ പറഞ്ഞു കാര്യല്ലാ ഈ പറഞ്ഞ് എഴുതത്തുള്ളൂ ഇനി എഴുതത്തില്ല ഇനി ഇതേ എഴുതത്തുള്ളൂ എന്നിട്ടം കാരേ
ഏ അപ്പൊ പിന്നെ വടിയും വടിയും ചൂരലക്കെ വേണ്ടി വരും ഞാനിവിടെ ചേർ ഇപ്പടുത്തെ കല്ല പെട്ടെന്ന് കയ്യിൽ ചീർപ്പേ കിട്ടുള്ളൂ അപ്പൊ ആഹ്
നമുക്ക് അന്നരത്തെ ദേശത്തിന് എന്തുവാേണോ കൈ കിട്ടുന്നത് അതിന് വെച്ച കൊടുക്കും
ആഹ് അതാണ് എനിക്ക് എനിക്കും അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയില്ലെകീ ക്ക് ഭയങ്കര ദേഷ്യം വരും ആ അപ്പൊ എവിടന്നാ ദേഷ്യം വരണന് അറിയില്ല നല്ല
ങ്ങളടെ അമ്മയും എല്ലാരും ഒക്കെ പറയും എല്ലാരും ഒരു കാര്യം നമ്മൾ ആയാലും ശരിയല്ലേ എന്തോ പഠ പിക്കാനിരിക്കും ബോ നമ്മൾ അടിച്ച് കഴിഞ്ഞാ ശെരിയാ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിനോട് ഇഷ്ടം തോന്നത്തില്ല അങ്ങനെയൊക്കെ പറയത്തില്ലേ എന്നാല് നമ്മള് ഗതികേടു കൊണ്ടാ നമ്മൾ അടി എന്തെങ്കിലും അങ് എഴുതട്ടെന്ന് വിചാരിച്ച്
അതന്നെ കൊറെ ഞാന് കണ്ട്രോൾ ചെയ്ത് നിക്കും പിന്നെ ഇങ്ങട്ട് പൊട്ടിച്ചു പൊട്ടിച് കഴിഞ്ഞാ എഴതും ചെയ്യും
പിന്നെ ഹസ്ബൻഡ ഉള്ളപ്പോ തൊടാൻ പറ്റത്തില്ലട്ടോ
ആഹ് അത് ഇവടിം പറ്റൂല അപ്പൊ ഒരു അടിങ്ങട്ടടിച്ചാൽ ബേക്ക്ന്ന് കൂടെ വേറെ കടി വരും അതുകൊണ്ട്
ആഹ് ഇവിടെ ആണെങ്കില് നമ്മള് അസ്ബൻണ്ട് ഇല്ലാത്ത സമയത്ത് ഞാനൊരു പത്തടി കൊടുത്താല് എന്റെ പിള്ളേർക്ക് കരയത്തില്ല എന്ന് വച്ച ആ അടി വെടിച്ചുടാരിക്കും ആ സമയം എന്റെ ഹസ്ബന്റ് ഉണ്ടെങ്കി ഞാനൊന്ന് നോക്കിയാൽ മതി അന്നരത്തേക്ക് അ കരയി
ശ കാട്ടി
ആഹ് അന്നേരം നമ്മളെ വഴക്ക പറയല്ലോ
അ ഏധായാലും
അവര് അങ്ങനെയാ പിള്ളർ
ഈ കൊറോണന്റെ ടൈമിലന്ന് പറഞ്ഞാല് അങ്ങനെയാണ് കുട്ടിയ ൾ ഫോൺമലതികം അടിട്ടായി പോയത് ഫോൺമലന്നെ ഫോണും ഗ്ലാസും ഒ ഒക്കെ അയിലല്ലേനും വർക്കുകളൊക്കെ വിടലായില്ലല്ലെ
നമ്മള് ഫോൺ കൊടുക്കണ്ടന്ന് പറഞ്ഞാല് എല്ലാം അല്ലെങ്കി തന്നെ ഇപ്പൊ കൊറോണ മാറിക്കഴിഞ്ഞാലും ഇപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങളും
ആ ഹോം വർക്കുകളൊക്കെ അല്ലേ
ആ അതെ ഇപ്പം ഒരു ദിവസം ന നമുക്കൊന്നു നെ നെറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മള് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല സ്കൂളിലെ ഒരു ദിവസം ഞാൻ മോളയൊക്കെ ഒരുക്കി എന്തവാ വഴി കൊണ്ട് നിർത്തിയപ്പോഴാ അറിയുന്നത് അന്നത്തെ ദിവസം പഠിത്തല്ലന്ന്
ഉം
അതിനെപ്പറ്റി നമുക്കൊരു നെറ്റ അറ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അത് കണക്ക് പഠിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ഇപ്പം ഫോൺ വഴിയല്ലേ
ഹോം വർക്കുകളായാലും രാത്രി ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ടീച്ചേഴ്സ് ഇടുന്ന കാണാം അന്നേരം ആ നമ്മള് ആ അന്ന് നമ്മള് നോക്കിയില്ലെങ്കി നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പ എല്ലാ ഫോൺ വഴിയല്ലേ
അതാണ് ഇപ്പൊ ഞമ്മള് ഓലെ പറഞ്ഞിട്ടും കാര്യല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ വലിയ മക്കളാണെങ്കിൽ നമ്മൾന്ത് ചെയ്യും ന്നാ ഫോണിൽ നോക്കിയിട്ട് ഹോം വർക്ക് എഴുത് ന്ന് നമ്മൾ തന്നെ പറയും
ആഹ്
അപ്പൊ പിന്നെ നമ്മളന്നെ കൊടുക്കല്ലേ ഫോൺ
അതെ
പിന്നെ ഓൽ ഫോണില് ഹോംവർക്ക് ഒന്നുല്ലേ കാരം പിന്നെ ഗെയിമോ അങ്ങനെ കാർട്ടൂണോ എന്തെങ്കിലും കണ്ടിരിക്കും
മോക്കാണെങ്കിൽ ഒര രണ്ട് മൂന്നലഞ്ച് ഗ്രൂപ്പുണ്ട്
ആ ആഹ്
സ്കൂളിലെ തന്നെ ആ സ്റ്റാൻഡേർഡ് ഫൈവ് മലയാളം ഇംഗ്ലീഷ് ആഹ് ഇംഗ്ലീഷ് അങ്ങനെ രണ്ട് മൂന്നാ ഗ്രൂപ്പറ്
ആഹ്
അവിടുത്തെ കുട്ടികൾക്കൊക്കെ എത്ര വയസുണ്ട് പ്രായം
ഇവിടുത്തത് ആ അഞ്ചും പിന്നെ ഏഴും
ആഹ് ആണോ പെണ്ണോ
ആണ്
ഭയങ്കര കുരുത്തക്കേടായിരിക്കുവല്ലോ
ആഹ് അതെ അതെ ഒരാളെ ഒരാള് സെപ് സപ്പോർട്ട് ചെയ്യാൻ വയ്യാ ഒരാള സപ്പോർട്ട് ചെയ്യാൻ വയ്യ അപ്പോക്കിനും മറ്റൊരാള് ആ ഓന്റെ എപ്പഴാണ് എപ്പോഴും മ്മച്ചി എപ്പോഴും ഓന്റെ എപ്പളാണ് പറിയും
ആഹ്
ഓരോന്നെ
ഇവിടെ ആണെങ്കി ഇളയ മോനാണെങ്കിൽ ഭയങ്കര കുരുത്തകേടാ ടാണ്
ഏഹ്
ലാ ആഹ് കരണ്ടിലും തീക്കാകത്തും ഒക്കെയാണ് കളി നമ്മുടെ കണ്ണ് തെറ്റിയ എപ്പോഴും നമ്മളിങ്ങനെ പുറകെ നടക്കണം അവന്റെ കൂടെ
ആണാ
അവിടെ അങ്ങനെയാണോ
ഇപ്പ അയിന് അതിന് ഇവിടെയാണ പൊറത്ത് കളിക്കാൻ വിട്ട് കഴിഞ്ഞാല് പിന്നെ പിന്നെ നോക്കണ്ട പിന്നെ എല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ ഇങ്ങനെ വെറുതെ ചെറിയ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട്ക്കും മറ്റവനെ
ആഹഹ ആഹ് ആഹ്
എങ്ങനെ എങ്ങ എങ്ങനെങ്കിലും ഒന്നടിക്കാൻ വന്നാല് പിന്നെ ആ പേര് പറഞ് എന്തെങ്കിലും കച്ചറ കൂടാലോ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ തോണ്ടാൻ ന്ക്കും
ആഹ് ആഹ് പണ്ടൊക്കെന്ന് പറയുമ്പോ നമ്മുടെക്കെ പ്രായത്തിലാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോകാരുന്നു കളിക്കാൻ പക്ഷെ ഇപ്പൊ അങ്ങനെ പുള്ളാരെ ഒന്നും നമ്മളാരും വെളി വിടുന്നില്ലല്ലോ കളിക്കാനൊക്കെ നമുക്ക് വിശ്വസിച്ചങ്ങും കുട്ടികളെ അങ്ങ് വിടാനും പറ്റത്തില്ല അതുകൊണ്ടൊക്കെയാണ് ഈ കുട്ടികള് കൂടുതൽ ഈ ഫോണിനൊക്കെ ഇങ്ങനെ അഡിക്റ്റ് ആവുന്നത് നമ്മള് അന്നേരം അവര് അവരുടെ കുര് ത്തക്കേടും ബഹളങ്ങളും
അത് കണ്ടിട്ട് നമ്മള് കളിക്കാൻ വിട്ട് കഴിഞ്ഞാലും ഓലെ ടൈം ആവുമ്പോ വന്നിട്ടില്ലെങ്കിൽ നമ്മള് വിൾ കൊണ്ടുവര്ന്ന വീട്ടില് ഇര്പ്പിച്ചൊ. അപ്പൊ പിന്നെ അപ്പൊ ഓര്ക്ക് കഴിഞ്ഞാല്. ലെന്തെയ്യും കൊറെക്കെ മ്മമ്മാര് പറയണം. ഫോണെട്ക്ക്ണേനെയ് മ്മമ്മാരിം ടീച്ചേഴ്‌സിനിം എല്ലാരിം പറഞ്ഞാലെ.
ആഹ്. അവര് അമ്മക്ക് ഇതൊക്കെ പറയുമ്പോ ചോയ്ക്കും അമ്മമാര് അമ്മ ഫോണെട്ക്കുന്നതോ? അച്ഛൻ ഫോണെട്ക്ക്‌ന്നതോന്ന് പറയും.
അതാണ്. ക്ഷെ നമുക്കെറ്റെ ഇട്ക്കാതക്കാനും കഴിയില്ല. കുട്ട്യാളെ പോലെ. ഓക്കൊര് പത്ത്. കൂടുമ്പളെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പൊന്ന് എടുത്ത് നോക്കണം. ആരെങ്കിലും എന്തേം മെസ്സേജ് അയ്ച് ണ്ടോ ഒന്ന് ചെക്കെയ്യണേ.
ഉം
അപ്പം ചെക്കെയ്ത് കഴിഞ്ഞാ പിന്നെ സമാധാനായി. പിന്നെ എന്തെങ്കിലൊര് മെസ്സേജ്ന്റെ സൗണ്ട് വന്നാല്. പിന്നെ ആഒന്നും നോക്കണെ എന്തെയ്ക്കാരം എന്തെയ്ക്കാരം ന്ന്ള്ളൊര് തെയ്ക്കാരം.
ആഹ്.
പി പിന്നെ എന്തൊക്കെ? ന്നാ. ശരിട്ടാ
ആഹ്. ശരിയെടാ.
ആഹ്. ഓക്കെ.